ഹലോ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഹ ഏയ്‌ ഇല്ലല്ല ചോറയ്ച്ച് കുറച്ചേനേരം ആയിട്ടൊള്ളും ഇഞ്ഞി അഞ്ചു മണി ഒക്കെ ആകും ആ ഇപ്പൊ മഴക്കാലം കേട്ട് കൃഷി ഒക്കെ ഇണ്ടപ്പോ
ആ കൃഷി ഉണ്ട് അത്യാവശ്യം ഉം
ആ എന്ത്‌ വീട്ടിൽത്ത ആവിശ്യത്തിന് മാത്ര ആയിട്ടാ
പിന്നെ വാഴേ കൊലയൊക്കെ ണ്ട് അതൊക്കെ കൊണ്ടോയി ഇണ്ട് കൊടുക്കും തോന ഉള്ളപ്പോയെ
ആ ആ
ഉം
ആ ഈ സമയത്തല്ലേ മറ്റേ ഇതൊക്കെ നട എന്താ പയറും കൈപ്പേം പിന്നെന്താ കൊള്ളി ഒക്കെ നട
ആ അ ആ അത് കൊള്ളിയൊക്കെ കുറച്ച് മ ചീനിക്കല്ലേ കൊള്ളിന്ന് പറയുന്നേ കപ്പക്ക് ആ ആ ആ ത് കേട്ടിട്ടുണ്ട് ആ ആ കേട്ടിട്ടുണ്ട് കൊള്ളിന്ന് പറയു അത് കുറച്ചൂടെ നേരത്തെ നടും
നേരത്തെ നടൂല ല്ലേ മഴ വര്ന്നെയിന് മുന്ന നടും
മഴ അവര് ആ വേനൽ മഴ പെയ്യൂലെ ഒരു മാ ചേർന്ന് ഏപ്രിലൊക്കെ ആവുമ്പോ ഒരു വേനൽ മഴയുണ്ട് പെയ്യു ല്ലേ ആ സമയത്ത് നടും ആ കപ്പ യൊക്കെ ഉണ്ട് കപ്പയ് പിന്നെ ഈ സീപ്പർ താറ്റ് കണ്ടല്ലേ മധുര കിഴങ് ആ അതുണ്ട് ആ അതുണ്ട് അതൊന്നും കൊടുക്കാൻ കപ്പ യൊക്കെ നമ്മുടെ ആവിശ്യത്തിന് വേണ്ടി
അതെ ആ നമ്മുടെ ആവിശ്യത്തിന് മാത്രം പൊർത്തേക്കൊന്നും കൊടുക്കില്ലാന്ന്
ആ അത്രയൊന്നും ഇല്ല അങ്ങനെ വല്ല്യ ആ വാവ് വേദിക്കണ്ടല്ലോ അത്രതൊള്ള് പിന്നെ കൊല യൊക്കെ ചിലത് വല്ല്യ കൊല ആയിരിക്കും അതന്നെ നമ്മക്ക് നമ്മള് എടുത്തിട്ട് അയൽക്കാർക്കും കൊടുത്താലും തീരത്തില്ല അങ്ങൻത്തുള്ളതൊക്കെ അങ്ങ് കൊടുക്കും ഈ പാളയൻതോട കൊലയൊക്കെ അങ്ങ് വല്ല്യതാവും
ആ ആ
നാളെ എന്താന്ന് റഞ്ഞാൽ
പാളെ അതെ അതോണ്ടല്ലേ വര് ചിപ്സ് ഉണ്ടാക്ക
അല്ല ചിപ്സ് ഉണ്ടാക്കുന്ന ഏത്തയ്ക്ക വെച്ചല്ലേ നേന്ത്രപ്പഴ നേന്ത്രം ന്ന് റയുന്ന മറ്റേ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്തോ പറയെന്ന് പറഞ്ഞാൽ അതിന് ചെറിയ പുളുപ്പാണ് അതിന് റേറ്റും കുറവാണ് നമ്മള് മേടിച്ചാലും
മറ്റേ താണാ എന്താ റോബസ്റ്റ്
റോബസ്റ്റ അല്ല
ആ കണോ കേട്ടിണ്ട് ഞാന് പക്ഷേ കണ്ടിട്ട് എന്തോടാവോ അതെ ആ
റിയാമോ
ആ അതറിയാം അതെങ്ങനെ അതെങ്ങനെ എല്ലാരും ചോയിക്ക ഞാൻ പാടില്ലല്ലോ
അങ്ങനെയുണ്ടോ നാ ആദ്യമായിട്ട് കേൾക്കുവാ
അതെ അങ്ങനെ എല്ലാരും ചോയ്ക്കാം ചിലർക്ക് പറ്റില്ലെന്നോ
ആണോ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം ആണോ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലുണ്ട് അന് വേടിക്കാനോ വിലയാണ് കൊടു സ്ഥലം വില കിട്ടും
അതെ
ഉം അയിന് നമ്മള് പറയും ഒരെണ്ണം കൊണ്ട് വച്ചാൽ അയ്മ തോങ്ങൗ
അതെ ഇങ്ങനെ കൊരെ ചെനവരുണ്ടാവൂല്ലേ
ആ അതങ്ങ് പടന്ന് പടന്ന് അങ്ങ് പോകും
ആ അതെങ്ങനെ അത് ഇങ്ങനെ വന്ന കഴിഞ്ഞാല് നമ്മള് മാറ്റി മാറ്റി നടണ്ടേ
നമ്മഅങ്ങനെ മാറ്റി നടക്കുമ അത്ര വലിയ മാറ്റി നടക്കുവന്നില്ല കൊറച്ച് കൊരണ്ണൊക്കെ കൊണ്ട് വച്ച് പിന്ന ആ അങ്ങനെയൊക്കെ നട്ട അങ്ങനെങ്ങ് മെനക്കെട്ട പക്കത്തൊന്നുംല്ല ഒർണം കൊണ്ട് വെച്ച് ആ പിന്നെ അത്യാവശ്യം ആ കൊ കൊറേണ്ട അത് അവിടെ തന്നെന്ന് നമ്മുടെ ആവശ്യത്തിന് ഉള്ളതാണെങ്കി അങ്ങ് അധികം വലുതാവത്തില്ല
ആ പക്ഷേ കൃഷി ചെയ്യണവരൊക്കെ അങ്ങനെ മാറ്റി വെക്ക്ണ്ടാവൂല്ലേ ആ അവർക്കാവുമ്പോ വല്ല്യേ കൊറേ ഉണ്ടാക്കെങ്കിൽ
എന്റെ അച്ഛനൊക്കെ നല്ല ട്ട് കൃഷി ചെയ്യും
ആ അതെ ആ ആ അതെ അല്ലപ്പോ മറ്റേ തെങ്ങിന്റെ പോലെന്നെ വാഴക്കും അപ്പൊ വാഴന്ന് പഴവും അതുപോലെ ഉണ്ണിപ്പിണ്ടി പിന്നെ എല എല കൊടുക്ക ആ അങ്ങനെ മൊത്തം
സിക്കുന്നിടത്ത് കുറച്ച് വാഴയൊക്കെള്ളു ഈ നമ്മൾക്ക് വാഴ തോനേ ഉള്ളത് വേറൊരു പറമ്പാണ് അവിടെ ഡെയിലി അങ്ങ് പോകത് കുറച്ച് ദൂരോണ്ട് അതുകൊണ്ട ആ അങ്ങനെ വല്ലപ്പോഴും പ്പ പോകുമ്പോം ച്ചടിയ അങ്ങനെയൊക്കെ ശെരി നമ്മുടെ നമ്മൾ താമിക്കുന്നപറമ്പിലാന്നെഎപ്പോഴും നമ്മുടെ ഒരു നോട്ടം കാണുഅല്ലോ
ആഹ അങ്ങനെ തോട്ടൊക്കെ വെക്കണ്ടെനമ്മ നമ്മളങ്ങനെ കൃഷിചെയ്യേണ്ടെച്ച നമ്മളേടക്കെടക്കങ്ങട്ട് പോയി നോ
ആ പോയി നോക്കണം ഇതതേരുവാഴയെ കൊണ്ടുനട്ടാ പിന്നെ അതവിടന്ന് അങ്ങനെയുള്ളു അങ്ങനെയൊക്കെയാണ് കൃഷി
യിപ്പ കൃഷി ചെയ്യണ്ടോ
ആ ച വയലൊക്കെ ഉണ്ട് വയലിലൊക്കെ കൃഷി ചെയ്യുഅച്ഛൻ ഉം നെല്ലൊന്നുല്ല അല്ലാതെ വെറ്റക്കുടിയോക്കെ ഉണ്ട് അറിയമോ വെററക്കുടന്ന് പറഞ്ഞാ ഉം പാടാണ് പാടംന്നർഞ വെള്ളം ആ വെള്ളം കേറുന്ന പാടൊല്ല ഈ ക ഒറ്റവെയിലെന്ന് പറയും
ആഹ് ആഹ
ആ അങ്ങൻത്തുള്ള അങ്‌ മഴ മഴ വ ങ് വള്ളം കേറുന്നെ അങ്ങനെയുള്ളൊരു പാടവല്ല എല്ലാ കൃഷിയവിടെ ചെയ്യാം കപ്പയൊക്കെ നടാ ആഹ്
ആഹ അങ്ങൻത്തെ പാടാണല്ലേ
ഉം അങ്ങൻത്തെ പാടം ക്ഷേ ഇപ്പൊ അങ്ങനൊന്നും പിടിക്കത്തില്ല അ പ്പർത്തെ സൈഡ് എല്ലാം അങ് റബ്ബറാണ് നീർ റബ്ബർന്റെ ചൂടല് കൊണ്ടെ പിന്നെ ഒന്നും പിടിക്കത്തില്ല
ആ ആ ഇപ്പൊ പിന്നെ കർഷകര് മാത്രല്ല മറ്റേ ഈ എ തൊഴിലൊറപ്പ് പദ്ധതിണ്ടല്ലോ അതിലും അങ്ങനെ ഇണ്ട് ഒ കൃഷി ചെയ്യണന്നുണ്ട് നിർബന്ധയിട്ട് അപ്പൊ അവിടെങ്ങനെ ചെറ ചെലെ ആളുകൾ ഇങ്ങനെ പാട്ടം ഒക്കെ എടുത്തിട്ടെ അവിടുന്ന് ഇങ്ങനെ കൃഷിയൊക്കെ വിക്ക്ൻണ്ട്. കപ്പ അതുപോലെ പയറ് വെള്ളരിക്ക, വത്തങ്ങ അങ്ങ കൃഷിയുണ്ടല്ലേ ഏതി വെച്ചിട്ട് അവരന്നെ ഏരിവെക്കുക അപ്പൊ അവർക്ക് അത്ര പണിയാവും അവർക്ക് ആ പച്ചക്കറി ആവും അങ്ങനെയൊക്കെണ്ട്
ആഹ് ഈ ഓണം അടുക്കാറാകുമ്പം
ഏഹ്
ഓണം അടു അടുക്കാറാവുമ്പോഴേ ഒരു മുറം പച്ചക്കറിയെന്നും പറഞ്ഞ് എല്ലാ എന്നിട്ട് നമുക്കൊക്കെ പഞ്ചായത്തിന്നിങ്ങനെ അതിൻ്റെ വിത്തുകൾ കൊണ്ടുവരും
അതെ
ആ കൃഷി ചെയ്യെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ കൊണ്ടു തരാം
അതെ
ഓണത്തിനൊരു മുറം പച് അത് കിട്ടുവെന്നും പറഞ്ഞ്
ഇവർക്കും അതെ തോന്നണു കൃഷി ചെയ്യാനുള്ളതൊക്കെ അവർക്ക് അവിടുന്ന് കൊടുക്കുന്നുന്ന് പൻ
ആഹ് കൃഷിഭ ഈ പ ഞ്ചായത്തീന്ന് ഒക്കെ കൊടു ഇതിനിടക്കുണ്ടായിരുന്നല്ലോ ഈ തരിശ് ഭൂമി ആയിട്ട് കിടക്കുന്നതെല്ലാം കൃഷി വേണോന്ന്
ആഹ് കൃഷി ചെയ്യണമെന്ന് പിന്നെ ഇവിടെ അടുത്ത് അങ്ങനെ ഉണ്ടായി ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യട്ടാന്ന്
ഓഹോ
ഇത് ഇഞ്ചി ഇങ്ങനെ കുഴിച്ചിട്ടട്ട് അങ്ങനെ കൃഷി ചെയ്യാ നല്ല നല്ല ഉണ്ടായിരുന്നു ട്ടോ പക്ഷേ അതില്
ഇഞ്ചി കൃഷി ചെയ്തിട്ട് അത് പിന്നെ മൊത്തത്തിൽ അങ്ങ് കൊടുക്കും ഇഞ്ചി മൊത്തത്തില്
ആഹ് അതൊന്നും ഇങ്ങനെ ഇതായി പോവില്ലേ കാരണം നല്ല ലാഭം
ആഹ് പറയും നോക്കി ചെയ്യും ഉ പിന്നെ ചില സമയത്ത് ഇഞ്ചി തെങ്ങ് ചുക്ക ഉണക്കി ചുക്കാക്കി കൊടുക്കും ഇചിക്ക് നമ്മൾ ജ വീഴുന്ന സയത്ത് എന്നൊരു ലൈഫുണ്ടല്ലെഞ്ചി- എത്ര നാള ഉണ്ടന്ന് ആ സമയം ആ ചെയ്യുവല്ലേ അന്നേരം ആ സമയത്ത് പിഴുന്ന സമയത്ത് അത്തിനു വിലയില്ലെങ്കിൽ അവര അത്ങ് ഉണക്കും ഉണക്കി ചുക്കായിട്ട് കൊടുക്കും
ആഹ അല്ല അതും നല്ലതാണ്ല്ലേ വെറതെ ചീത്താക്കിയ കളയണൊക്കെ നല്ലതല്ലേ അങ്ങനെ ഇവിടെ ഇങ്ങനെ കൊറച്ചങ്ങനെ ഉണ്ടാക്കിന്നട്ടോ പക്ഷെ അതിങ്ങനെ മഴ പെയ്തിട്ട അങ്ങ് ചീഞ്ഞഞ് പോയി പറയണ പോലെ
ഓ ഹോഹോ ആഹ അതാ അറിയത്തില്ലല്ലേ ആ നല്ല നമ്മളൊക്കെ അച്ഛനൊക്കെ ഉണക്ക സമയത്തൊക്കെ ഇരിക്ക ടെറസിൻ്റെ മോളിലൊക്കെ കൊണ്ടിടും എന്നിട്ട് കൂടെ കൂടെ ഇളക്കി കൊടുക്കും അത് അതിൻ്റെ സ്കിന്ന ഇളക്കിക്കണ തോലി ഇളക്കി കളഞ്ഞിട്ടു അല്ലിയോ കൊണ്ടിടുന്നത് കൈ എല്ലാം അങ്ങ് നീറും ഇഞ്ചി ചരണ്ടപ്പോഴേ ആ കളഞ്ഞിട്ട് കഴുകി കൊണ്ടിടുന്നത്
അതെ അല്ലെ
കൊറച്ച് പണിയാണ്
ആഹ ഞാനത് മെഷീനിലൊക്കെയ ചെയ്യണ എന്നാ വിചാരിച്ചണ്ടായിർന്നത്
ഇപ്പോഴത്തെ കാലത്ത് മെഷീനിലായിരിക്കും ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ആ ഇപ്പൾ അത് മെഷീനിലായിരിക്കും ചെയ്യുന്നത് ഇപ്പോം നമുക്ക് അതിനന് വേണ്ടിയൊന്നും ഇല്ലല്ലോ മെഷീനകത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതന്ന
ആ അല്ലങ്കിൽ പണ്ട് പറയണ പോലെ മെഷീനൊന്നുമല്ലാത്ത കാലത്ത് വെയിലത്ത് ഇട്ട് ഉണക്കിയിട്ട്ന്നെ ഉണ്ടാക്കി ഉണ്ടാവുക അതിപ്പോൾ കുറെേ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പ അതക്കെ ഇങ്ങനെ അങ്ങെ മെഷീൽ വച്ചിട്ട് ചെയണ എന്ന്ങ്ങനെഞാ വീഡോ ഒക്കെ കാണാുണ്ട്
ആയിരിക്കും ഇപ്പം പിന്നെ ഇഞ്ചി - ആവിശ്യത്തിന് ചെയ്യുന്നത് അങ്ങനെ മെഷീനിലായിരിക്കും ചെയ്യുന്നത് നമുക്ക അതിനെക്കുറിച്ച് അങ്ങനെ വീട്ടിൽ നടന്ന കാര്യം ഞാൻ അറിഞ്ഞതാ പറഞ്ഞതാ
ആഹ ആഹ ചെറുപ്പത്തില്ൽ കണ്ടിണ്ടാവൂല്ലേ ആഹ് ശരി അപ്പൊ വീട്ടില എല്ലാരും കൂടിീട്ട് അങ്ങനെ തോല- കടയ
ആഹ് അങ്ങനെ വീട്ടില എല്ലാരും കൂടെ കുടിയോരം തോരൊക്കെ കുളയുന്നത് അതൊക്കെ ഒരു സന്തോഷം
ആ അതെ ആ എന്റെ അച്ചച്ചൻ പറയണടെെ നിലക്കടലൊക്കെ ഉണ്ടാക്കിന്നു പണ്ട് ആഹ അപ്പൊ ഇങ്ങനെ കൊറ കൊണ്ടരും ഇല്ലപ്പ അതൊന്നുമില്ല അത് വാങ്ങാനും കിട്ടാറില്ലേ ഇപ്പൊ വാങ്ങാറില്ല പ് എങ്കിലൊക്കെ എവിടേലൊക്കെ കിട്ടച്ചെ അങ്ങനെ പണ്ട് പറയുമ്പോ വീട്ടിലരു റൂമിലിങ്ങനെ കൂട്ടിട ഒരു മൂലക്കലെ കൊണ്ടുവന്നിട്ട് അതൊക്കെരു കാലം
ഹലോ
ഹലോ കേക്കണല്ല്യേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആ അതൊക്കെ ഒരു കാലം പറയ പിന്നെ അച്ചച്ചന അതൊക്കെ ഊർക്കൊക്കെ ഉണ്ടാക്കിന്നു കൂർക ആഹ അത് കൊറേ ഉണ്ടായിർന്ന പോല മൊത്തൊക്കെ കൂർക്ക ഉണ്ടാവുന്നു അന്നിട്ടു അത് നമ്മള് അടുത്ത..... സ്ഥലത്ത് കൊണ്ടുപോയിട്ടൊക്കെ നമ്മുടെ സ്ഥലത്ത് കൊടുക്കും അതല്ലാണ്ട് കൂടുതൽ പൈസ കിട്ടണെങ്കിൽ നമ്മ അടുത്ത സ്ഥലത്ത് കൊണ്ടയിട്ട് വിക്കണം അങ്ങനൊക്കെ വിറ്റുണ്ടാവു നമ്മുടെ എവിടെയാകുമ്പോമുക്ക് അപ്പൊ ഈ ഇപ്പ്ര എല്ലാവരും ഒരാളെ ചെയ്യയാണെങ്കിൽ അത് എല്ലാവരും അത് ചെയ്യും കൂർക്ക കൃഷി തന്നെയാവും പിന്നെ അാഅതുകാരണം അങ്ങട്ട്കൂടി കൊടുക്കും ട്ടില്ല ആ അപ്പൊ അവിടെ അധികം കിട്ടില്ല അടുത്ത ഗ്രാമത്തിൽ പൊയ്ക്കഴിഞ്ഞാൽ അപ്പൊ കൂടുതൽ ബസ് കിട്ടുള്ളു അങ്ങനെ അങ്ങനെ കൊണ്ടോയിട്ട് വികായ്യ്കാരം ല്ലെ ശേ നല്ല ലാഭം ഇണ്ടാരുന്നോട്ടാ ആ സമയത്തൊക്കെ
ആ നമുക്ക് സീസൺ സമയത്തൊക്കെ.... ട്ട് ന്നാണ് ഞങ്ങളെ പറമ്പിൽ കൂർക്ക കൃഷി ഞങ്ങടെ നാട്ടില് അധികം കണ്ടിട്ടില്ല കൂർക്ക
അ അതെ അയ്ശരി. ദീഷേ
തോരനൊക്കെ വെക്ക്വല്ലോത് കൂർക്ക, അല്ലേ തോരനു അവിയൽ, ആണല്ലേ?
കഴിച്ചിട്ടൊണ്ട് ഉം.
അവിടെ വാങ്ങിയ്‌ക്കാവും ചെയ്യണ
ശരിയടാന്നെ. പിന്നെ വിളിക്ക. ശരി എന്ന ശരി ഓക്കെ.